ഹലോ ആഹ് കേക്കാം പറഞ്ഞോ.
എന്തൊക്കെയൊണ്ട് വിശേഷം?
നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു അവടെ എന്തൊക്കെയാ വിശേഷം?
ഇവടേം നല്ല വിശേഷം അങ്ങനെയൊക്കെ പോന്നു.
മഴയൊക്കെ ഒണ്ടോ?
മഴാ ഇന്ന് പെയ്തില്ല ഇന്നലെക്കെ നല്ല മഴാരുന്നു.
ആഹ് ഇവ്ടെ നല്ല വെയ്ൽ ഇന്ന് മഴയ്ക്കൊള്ള ചാൻസൊണ്ട് ഇന്ന് ഉച്ചകഴിയുമ്പം ചെലപ്പം മഴയായിരിക്കും.
ആഹ് ഞ്ഞി ജോലിയൊക്കെ എങ്ങനെ പോന്നു?
ജോലിയൊക്കെ ഒരു പരുവത്തിന് പോകുന്നു. ഡ്രൈവറാണ് ഡ്രൈവറാണ് ആംബുലൻസ്
ആര് ആണ്ല്ലേ ഹാ ആംബുലൻസിന് ഓട്ടോ ഒക്കെ ഒണ്ടോ?
ഇപ്പ ഒര് ഓട്ടത്തിലാ
എവിടെയാ?
അട്ത്തൊക്കെ തന്നാ
ആണല്ലേ ആ പിന്നെ വേറെന്തൊക്കെയാ?
വേറെന്താ അവ്ട്ത്തെ വിശേഷങ്ങളൊക്കെപ്പറ
ഇവ്ട്ത്തെ വിശേഷങ്ങളൊക്കെ എന്തുവാ ഇങ്ങനെ
രാവിലേ ജോലിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ഉം ജോലിയൊക്കെ കൊറച്ചൊക്കെ കയിഞ്ഞ് ഇനി കൊറച്ച് ജോലികളൊണ്ട്. ഉം ഒണ്ട് ഒരാള് സ്കൂളി പോയി ഒരാള് ഇവ്ടെ കളിക്കുന്നു
ആഹ് മോളാ മോനാ?
മോള് സ്കൂളിപോയി മോന് ഇവ്ടെ ഉം കളിച്ചോണ്ടിക്ക്‌ന്നു.
ആഹ് മോള് മോ മോള് എത്രലാ?
രണ്ടില്.
ആഹ് എങ്ങനെ പഠിക്കുവോ?
ആഹ് കൊഴപ്പൊന്നുല്ല പിന്നെ വേറെ എന്തൊക്കെയൊണ്ട്?
വേറെ ഇന്നെന്താ ജോലി?
ആട്ടോ ഓടിക്ക്‌ന്നു.
ഉം ഓട്ടോ ഒക്കെ ഒണ്ടോ?
കൊഴപ്പല്ല അങ്ങനെക്കെ പോവുന്ന്
വീട്ടില് എല്ലാരും ഉണ്ട്.
എല്ലാരും എന്ന് വെച്ചാ?
എല്ലാരും എന്ന് വെച്ച് കഴിഞ്ഞ ഹസ്ബൻഡ് ഹസ്ബൻഡ്ന്റെ വാപ്പ ഉമ്മ പെങ്ങള്
പിന്നെ
ആഹ ആഹ് ഇല്ല പോയില്ല പോണം ഇപ്പം സ്കൂളൊക്കെ തൊറന്നേനെ കൊണ്ട് ഇപ്പം പോക്ക് ഒന്നും നടക്കത്തില്ലല്ലോ. ഇനിയിപ്പം സ്കൂളൊക്കെ അടച്ചെന് ശേഷൊക്കെ ഓണത്തിന് എങ്ങാനും പോണം.
അപ്പൊ അടുത്തല്ലല്ലേ ദൂരമാണല്ലേ?
ആഹ് ദൂരെയ
നൂറ് കിലോമീറ്ററുണ്ടോ?
ആഹ് ഒരു പത്ത് നാന്നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു.
ഓഹ് അത്രയുണ്ടോ?
ആഹ്
പിന്നെ.
പിന്നെ ഇങ്ങളെ വിശേഷങ്ങളോക്കെ എന്തുവാ?
എന്താ വിശേഷങ്ങള് ഇങ്ങനെയൊക്കെ. പോകുന്നു ഇന്നൊരു രാവിലെ ഒരു ഓട്ടം കിട്ടി അത്ങ്ങനെ അതും കൊണ്ടുവന്നു കിടക്കുന്നു. വെയിറ്റ് ചെയ്ത് നിക്കുന്നു. ഏകദേശം ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിഞ്ഞ്
ആണല്ലേ ഉം ഒക്കെ കൂട്ച്ചോ?
കാപ്പി കുടിച്ചു. ഒരു ചായേ രണ്ട് വടയും കഴിച്ചു.
വേറെ ഒന്നും കിട്ടിയില്ലേ?
വേറെ എന്താ വേറെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞ് പോയതാ. ചെന്നപ്പോ എനിക്ക് ഹോട്ടൽ ഇഷ്ടപ്പെട്ടില്ല.
ആഹ്
വട നോക്കിയപ്പോ വട നല്ല ചായയും വടയും കഴിക്കാന്ന് വിചാരിച്ചു.
അങ്ങനെല്ലേ
ഇവിടെ ആകെ ഒരു ഹോട്ടലെ ഒള്ളൂ.
ഇപ്പം ഗ്യാസിന് ഒരു ക്ഷാമവും ഇല്ലേന്നു ഇപ്പോ എല്ലായിടത്തും ആഹാരമൊക്കെ പാടാ.
വല്യ കൊഴപ്പൊല്ല എല്ലാം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും വെല കൂടുതലന്നേ ഉള്ളൂ.
ഒരു വെര വരച്ചപ്പോ ചായിം കുട്ച്ചപ്പോ എത്രറുപ്യായി?
ഒരു വട പന്ത്രണ്ട് രൂപ വെല ഒരു ചായയും പന്ത്രണ്ടും.
ആയി
ആഹ് ചെലയിടത്ത് പതിനഞ്ച് രൂപയാണ്.
പിന്നെ വേറെ എന്തക്കെയാ?
കുരുത്തക്കേടാണോ?
ആഹ് ഭയങ്കര കുരുത്തകേട.
ആഹ്
കുപ്പിക്കകത്ത് കല്ല് പെറക്കിട്ടിട്ട് വെള്ളം പിടിച്ചൊണ്ട് കളിക്ക്ന്ന്.
ആഹ് എത്ര വയസ്സ് രണ്ട് വയസ്സ?
രണ്ടര വയസ്സായി.
ആഹ് ഉം പിന്നെ ഇവടെ ചേർക്കുന്നില്ലേ?
അംഗൻവാടി ചേർക്കണം മൂന്ന് വയസ്സാവാതെ ചേർക്കാൻ പറ്റത്തില്ലല്ലേ. ഉം മൂന്ന് വയസ്സക്കെ ആയിട്ട് ചേർക്കാന്ന് വിചാരിച്ചു.
കഴിഞ്ഞാലേ എടുക്കുള്ളൂല്ലേ
ആഹ് മൂന്ന് വയസ്സായാലേ എടുത്തള്ളൂ.
സംസാരിക്കയൊക്കെ ചെയ്യോ?
കൊഴപ്പവില്ല ഇപ്പൊ സംസാര്ച്ചു തുടങ്ങി.
കുരുത്തക്കേട് കൂടുതലാ
ആഹ് ആൺ കൊച്ചുങ്ങൾക്ക് പ്രേത്യേക കുരുത്ത കേടുകളാ. പിന്നെ കല്യാണം ഒക്കെ കഴിച്ചോ?
കല്യാണം കഴിച്ചില്ല.
ആണ്ല്ലേ
സമയം ആയില്ല
അങ്ങനെ ആഹ്
ഇരുപത്തി രണ്ട് വയസ്സെ ആയൊള്ളു
ആണ ല്ലെ നോക്കുന്നില്ലേ നോക്കുന്നി ല്ലേന്ന്
ഇല്ല ല്ല
ആഹ് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്
എന്താ ഇനി ഇപ്പൊ ഒരു കല്യാണക്കെ നോക്കണം
ആണ് ല്ലെ
ആഹ് പോയിട്ട് വന്നിട്ട്
എങ്ങനാ
ഗൾഫിലൊക്കെ ഒന്ന് പോയിട്ട് വന്നിട്ടേ
ആഹ് ആഹ് പോയില്ലെ ഇതുവരെ ഗൾഫിൽ
ഓഹ് പോയി ഒര് നാലഞ്ച് വർഷം മുമ്പ് പോയിട്ട് വന്നായിരുന്നു പിന്നെ പോയില്ല
ആഹ് ആഹ് ഉമ് പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വീട്ടിലെഎല്ലാർക്കും സുഖാണ്
വീട്ടിലെല്ലാർക്കും സുഖായിട്ടിരിക്കുന്നു
അങ്ങല്ലെ ഇന്ന് നമ്മളെ ഇവിടെ കരണ്ട് ഒന്നുല്ല ഒര് മരം ഇടിഞ്ഞ് പോസ്റ്റിന്റെ മേളി കൂടെ വീണു അങ്ങനെ കറണ്ടൊക്കെ പോയി ഇല്ല ആഹ് പോയി പോയി
ആഹ് പോസ്റ്റ് വീണൊ
ആഹ് ഞങ്ങളെ വീട്ടിന്റെ മേളില് ഒരു വീട്ടിലങ്ങനെ പോസ്റ്റ് പോസ്പിട നന്നായത് ഒടിഞ്ഞ് വീണ്
ഒഹ്
അങ്ങനെ ലൈൻ മരം ഒന്നുടെ മുറിച്ചു മാറ്റുന്നു
വീട്ടിന്റെ അക്കരെ കരയൊ ഇക്കരയൊ
അല്ല ഞങ്ങളടെ വീട്ടിന്റെ നേരെ മേളില
വണ്ടിയൊക്കെ പോവോ
വണ്ടി പോകത്തില്ല അവിടെ റോട്ടില മുറിച്ചിട്ടിരിക്കുവ
ആഹ് ഇവട അയിന് വല്ല്യ മരങ്ങൾ പോണ് ണ്ടോ
ആഹ് റബ്ബർ തോട്ടം അങ്ങനെ കാറ്റടിച്ചിട്ട് അങ്ങനെ മൂന്ന് റബ്ബർ ഒടിഞ്ഞ് വീണ്
ആഹ് അങ്ങനെ റബ്ബർ തോട്ടം ഒക്കെ ഉള്ളടത്ത് നല്ല കൊതുവൊക്കെ കാണും അല്ലോ
അതാ ഭയങ്കര കൊതുകാ
ആഹ്
പിന്നെ പോത്തൊക്കെ ഉണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ കൊതുകും കാര്യങ്ങളൊക്കെയാ
ആന കൊതുകും ഈച്ച കൊതു എന്നൊക്കെ പറയുമ്പോ ആഹ്
ആഹ് ഈച്ച കൊതുക് എന്ന് പറയുന്ന ഒരു സാനം ഉണ്ട് അത് കടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാ
അത് എല്ലാം കൊതു ഇത് വേടിച്ച് വെച്ചോളീ ഇത് ഇത്തിരി കടുപ്പം ആണല്ലേ
ആഹ് അത് ഇത്തിരി കടുപ്പാവും.
കാലില് കടിച്ചു കഴിഞ്ഞാ പെടലീലാ ചൊറിയുന്നെ. അമ്മാതിരി ചൊറിച്ചിലാ.
ഇങ്ങളെ അവിടെ ഒണ്ടാ
ഇവിടെയും ഒണ്ട്.
ആഹ് അങ്ങനെയക്കെയാ കാര്യങ്ങള്
അങ്ങനാ
പിന്ന് നിങ്ങളെ അവിടെയൊന്നും റബ്ബറും കാര്യങ്ങളും ഒന്നുംല്ലേ?
ഇവിടെ റബ്ബറൊന്നൂല്ല.
ആണല്ലേ ആഹ് ടൗൺലാഅല്ലേ ആഹ്
റ്റില്
വേറെ എന്തൊക്കെ ജോലി അറിയാം
ഞാന് ഡ്രൈവർ ആണ്.
ആണല്ലേ ഉം
ട്ടോയൊക്കെ പണ്ട് ഓടിച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ആ ഫീൽഡൊക്കെ വിട്ട് ഉം നടുവൊക്കെ നല്ല വേദനയാണ് ഇരുന്ന് ഇപ്പോ ഉള്ള ജോലിയില് ഡ്രൈവർമാർക്ക്
ആഹ് ഡ്രൈവർമാർക്ക് ഇരുന്ന് വണ്ടിഓടിക്കുമ്പോഴാണ് നടുവേദന
നടു വേദനയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് ലോ ങ്ങൊക്കെ ഓടിച്ചിട്ട് വരുമ്പഴത്തേക്കും നല്ല നടുവേദനയ നടു ഒന്ന് തൈലം ഇടാൻ പോലും ആരുല്ല.
ആഹ്
പെണ്ണൊക്കെ ഒന്ന് കെട്ടിയേ പറ്റു.
കല്യാണം കഴിക്കാൻ പെണ്ണുണ്ടല്ലാ
കഴിച്ചിട്ടും വലിയ ഉപയോഗം ഇല്ലെന്ന എനിക്ക് തോന്നുന്നത്.
ഉപയോഗൊക്കെ കാണും. നി പെണ്ണു ഉണ്ടെങ്കിലല്ലേ ഒരാള് നമുക്ക് തൊണക്കുണ്ടെങ്കിലല്ലേ ഒരു കൂട്ടിന് ഒരുരു ആശ്വാസം അല്ലേ.
പറഞ്ഞു കേക്കുന്നത് ചിലര് നല്ല ഇതാണ് ചിലര് പാടം അവര് ചിലര് ഒന്നും ഇതില്ല അങ്ങനെയുള്ള ഹെൽപൊന്നൂല്ല. അതുവല്ല അവർക്ക് ഭയങ്കര ജോലിയിത് കൂടുതലല്ലേ വീട്ടിലെ ജോലിയൊക്കെ കൂടുതലായിരിക്കും അവരകാര്യംകൂടെ നമ്മൾ ചിന്തിക്കണ്ടെ അതുകൊണ്ട് പിന്നെ നമ്മള് ശല്യം പോ ചെയ്യാതിരിക്കാൻ നല്ലത്.
അങ്ങനപ്പ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാനിരിച്ചല്ലേ.
കല്യാണം കഴിക്കാത്തവര് കല്യാണം കഴിക്കണോന്ന് വിചാരിച്ച് നടക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാ വേണ്ടായിരുന്നെന്ന് തോന്നും. നാട്ടില് കാണുന്നയല്ലേ
എന്നാ പിന്നെ ശെരി പിന്നെ വിളിക്കാവേ.
ആഹ് ശരി ശരി ഓക്കേ